ഹലോ. ഹലോ ആഹ് കേക്കുന്നിണ്ടോ? ആഹ് അവിടെന്താ മയണ്ട്?
മയല്ല വണ്ടി മ ടുക്കു
അതെന്തിന സ്പീഡിലിങ്ങനെ പോകുന്നേ? അത്ശരി അങ്ങനെ വേഗത്താ നൊന്ന ങ്ങനെത്രസ് വീട്ടിലൊന്നും പോവൻ പാടില്ല ഇവിടതാ മഴ പേടി പെയ്യുന്നുണ്ട്. ഇവിടെ വൽത്ര മയ കൊറവാന്ന്റിയോ?
ഇല്ല്യാല്ലോ.
ഉം ഇവിടെ ഭയങ്കര മഴ കുറവ. ഇപ്പൊതാ ചെറുതായിട്ട് പെയ്യുന്നു.
ബടെ മഴൊന്നുല്ലാ.
ഞ ഇന്നോട് വീട്ടിൽന്ന് വി ച്ചപ്പം പറഞ്ഞ് കുറച്ച്സം മുമ്പ്. ഞാൻ പറഞ്ഞു ഇവിടെ മഴ ഇല്ല്യാന്ന്. അപ്പൊ പറഞ്ഞ് അവിടെ ഫുള്ള് മഴയാവോലെ. പിന്നെ ഇവിടെ ഫുള്ള് വെയിലാ നേരം ഉമ്മാമ പറയും. ഞാൻ മഴ വെയില് കണ്ടിട്ടേ രണ്ടി സായി. ഉം ഇവിടെ തീരേ മഴല്ല ഇപ്പതാ ചെറേ
ഇവിടെ ഇടക്കിടക് മഴേണ് ഇന്നാണ് കൊറച്ചൊരു കൊറവ്.
അയ് ശരിയാണ്.
മഴ.
നല്ല രസുണ്ടോ ഏ എന്ത് എന്താ പറഞ്ഞേ
ന മഴാണോ?
ആ ഇവിടെ ഇന്ന് മഴാന്ന് തോന്നുണ്ട് നല്ല ഇന്നലെ രാത്രിക്കെ പെയ്തിണ്ട്.
ഏ ആ നീ റേഞ്ചി ള്ളോടത്തത് ഓക്കെ അല്ലാണ്ട് കട്ടായി പോകും. ഏ ഞാന് എന്റെ ഇടക്ക് കട്ടായി കട്ടായി കേൾക്കുന്ന്. കട്ടായി കട്ടായ നിന്റെത് എടക്ക് കേക്കുന്നത്. നിനക്ക് ഹേ ആ വണ്ടി മല്ലല്ലേ പ്പൊ റേഞ്ച് കട്ടാകും എല്ലാട്ക്ക്. വേണ്ട വേണ്ട വേണ്ട കട്ട് ചെയ്യരുത് വേണ്ട വേണ്ട കട്ട് ചെയ്യണ്ട. ഉം
ഹലോ?